ഹലോ
ആഹ് പറഞ്ഞോളു ബ്രോ
എന്താ പരിപാടി
ഓഹ് എന്താ ഇങ്ങനെ പോകുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ
ഓഹ് മയ ഇപ്പൊ കൊറവാണ് കുറച്ച് മുന്നേ വരെണ്ടായിനു ഇപ്പൊ കുറവ് ഇപ്പ മയ ഒരു നല്ല വെളിച്ചൊക്കെണ്ട് അവിടെ
ആഹ് ഇവിടെ നല്ല മഴ കഴിഞ്ഞ് ഇങ്ങനെ തോർന്ന് നിക്കുവാണ്
ഉം ഉം ഉം
ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു അവിടേപ്പ എന്തേനു ഫുഡ്
ആഹ് ഇവിടെയും ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചു ഇനിയിപ്പോ ആ ജംഗ്ഷനിലോട്ട് ഒന്ന് ഇറങ്ങണം കുറച്ച് പേ പെട്രോൾ അടിക്കണം
ആഹ് ആഹ് പെട്രോളിനൊക്കെ എന്താ വില ഇപ്പ പയെ മായ്രിയൊന്നല്ല
പ്പാ ഇപ്പോഴാണ് സത്യത്തിൽ പെട്രോളിന് വില കുറയേണ്ടത് അന്താരാഷ്ട്ര വിപണിൽ പെട്രോളിന് കുറച്ച് വില കുറഞ്ഞിട് ണ്ട് ഈ സമയത്ത് നമുക്ക് വില കുറച്ച് തരുവായിരുന്നെ നല്ലതായിരുന്നു
ഉം ഇപ്പോ പറഞ്ഞത് വളരെ കറക്റ്റാണ് പക്ഷെ എന്താ ചെയ്യാ ഇവിത്തെ സർക്കാറും കാര്യങ്ങളൊക്കെ ആഹാ പറയാം പറ്റൂലപ്പൊ ഈ കോൾള് അതോണ്ട് പറിണില്ല്യ
ആഹ് ഹാ ഹാ ഹാ നമ്മള് കൂട്‌ല് സംസാരിക്കാ നിക്കണ്ട അത് എഹേ ചെലപ്പോ കൊറഞ്ഞേക്കുവായിരിക്കും മറ്റേ നയാര പമ്പില് അഞ്ചു രൂപ കൊറച്ചിട്ടുണ്ട്
അത് ഓര് ഓൾറെഡി അഞ്ചു രൂപ കൂട്ടീനു എല്ലാരും കൂട്ടി ഓര്തെ നൂറ്റി പത്തൊമ്പൊറുപ്പ്യനി അതാണ് കൊറച്ചത് അല്ലാതെ ഓരെ ഇതല്ല ഓരൗദാര്യല്ല
അല്ലല്ല ആഹ് ആഹ് ആഹ് ഈ പെട്രോളിനും ഡീസലിനും വെല കൂടുമ്പോ സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർക്ക് ഈ സാധനങ്ങള് വല്ല്യ വെല കൊടുത്ത് വാങ്ങിക്കേണ്ടി വെരും അതൊരു വെല്യ ബുദ്ധിമുട്ട് തന്നാണ് ദൈനംദിന ജീവിതത്തിലെ വെല കൂ കേറ്റം ഭയങ്കര പ്രശ്നമാണ് സാധാരണ ഒരു ആ ദിവസവേദന ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസത്തെ ബഡ്ജറ്റ് കൊണ്ടെത്തികാന്ന് പറഞ്ഞ ഭയങ്കര പാടാ ഈ പെട്രോളിന് വെല കൂടുന്നത് കാരണം
ഉം ഇതാരോ ഇതൊക്കെങ്ങനെ ഒരു അഡ്ജസ്റ്റെയ്ത് പോവാണെല്ലാരും എന്താ ചെയ്യ ഇതിനൊക്കെ പ്രതിഷേധൊയർന്ന് ഭയങ്കര ഇത് ജനങ്ങള് വിചാരിച്ചാ നടക്കും പക്ഷെ എല്ലാരും ഒരുമിക്കണം അതാണ് പ്രശ്നം
അമ്മള് ഇപ്പൊ ഇതാരോട് പറയാനാ ആര് കേക്കാൻ ആരെനുസരിക്കുന്നു ഞമ്മള് കൊറേ ആൾക്കാരെ ജയിപ്പിച്ച് വിടുന്നതല്ലാതെ അവരവര്ടെ അവര് പ്രശ്ന അവര്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിട്ട് കാണുന്നില്ല ഒരു ഒരു അൻപതറുപതും ശതമാനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അതിങ്ങനെ നിക്യാണ് പിന്നെ സാധാരണപ്പെട്ട ആൾക്കാര് അതുവായിട്ട് പൊരുത്തപ്പെട്ടു അതുകൊണ്ട് അവരങ്ങനെയങ്ങ് ജീ വിച്ചു പോവാ
ഉം ആഹ് ഇപ്പത്തെ സർക്കാർലൊരു പ്രതീക്ഷണ്ട് അങ്ങനെ നല്ലത് കൊണ്ടുവെരുന്ന് വിചാരിക്ക്‌ണു
ആഹഹാ് ആഹ് ഇപ്പൊ പെട്രൂളിന് ഒരു രൂപ കൂടി കഴിഞ്ഞാ നമ്മടെ അരിക്കും നാല് രൂപ കൂടും അരിക്ക് നാല് രൂപ അരിക്ക് നാല് രൂപ കൂടി കഴിഞ്ഞാ മറ്റ് സാധനങ്ങൾക്കെല്ലാം വെലകൂടും യാ
ഉം
അതിനെ സംബന്ധിച്ച് അതുവായി ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാവർക്കും ശമ്പളവും കാര്യങ്ങളും കൂടും പക്ഷെ ദെവസവും പോയി കൂലിപ്പണി ചെയ്യുന്ന വ്യക്തികൾക്ക് വർശെത്തി ഒരു വട്ടവെ ശമ്പളം കൂടത്തൊള്ളൂ അവർക്ക് ചെലപ്പോ നൂറ് രൂപ നൂറ് രൂവ അൻപത് രൂവ അല്ലേ കൂടത്തൊള്ളൂ ഈ ഒരു വർഷക്കാല യാളവിലെ ഒരു സാധനത്തിന് എത്ര വെട്ടം വെല കൂടാവോ അത്രയും വെട്ടവും വെല കൂടും അപ്പൊ സാധാരണക്കാരന് ഒരു നൂറ് രൂപ വെല കൂടിയിട്ട് ഒരു കാര്യൊവില്ല
ആഹ താങ്കള് പറഞ്ഞത് വളരെ ശെരിയാണ് പക്ഷേ നമ്മുടെ സാഹചര്യവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ഗവൺമെന്റൊക്കെ ഇപ്പോ എന്താ ചെയ്യാ അങ്ങനെ കൂടുതല് നമ്മളെ അങ്ങനെ കൂടുതലായിട്ടും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യണില്ലന്ന് തന്നെ പറയാം അത് കൊറച്ച് നരത്തെ സപ്പോട്ട് ചെയ്യണ്ട് പിന്നെ ഗവൺമെന്റിന് നിക്കാനും പൈസ വേണം ഓ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തില് പോ നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നവരുണ്ട് പക്ഷെ മേലുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യാ ഓര്ക്കാർക്കും ഇതിലും അല്ല താല്പര്യം ഉള്ളത് അവര്ക്ക് വേറെന്തെങ്ങനെയൊക്കെ ആക്കി എടുക്കണം അത് പോട്ടെ അതിനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് എങ്ങനെ ഇപ്പ പൈസ ഉണ്ടാക്ക ൻറ്റുള്ള മാർഗങ്ങളൾന്ന് നോക്കുകയാണ്
ഉ സാധാരണപ്പെട്ട ആൾ ആൾക്കാര് ഇനി അധിക സമയം പണിയെടിക്കേണ്ടി വരുന്നു കാരണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു കുടുംബം ഒരു മാസം എങ്ങനെങ്കിലും കഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അധികപ്പണി എടുക്കുമ്പോൾ അധിക പണി എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏ ആയസ്സ് കുറയുകയാണ് അദ്ദേഹത്തിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളു ഒക്കെ ഉണ്ടാവും
ആഹ താങ്കള് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് എന്താ ചെയ്യപ്പോ ഇവിടെ ഇങ്ങനെയൊക്കെയ നടക്കുള്ളൂന്ന് പറഞ്ഞല്ലേ ഇവിടെ ഇപ്പോ അത്പ്പോ ഓരോരുത്തർ ഓരോ പരിക്കണ സ്ഥലത്തിന് അനുസരിച്ചുണ്ടാവും ഓരോ ജനങ്ങൾക്ക അനുസരിച്ചുണ്ടാവും ഓരോ ചുറ്റുപാടുകള് അതിന്റെ എന്താണ് കാലാവസ്ഥ അപ്പ എല്ലതും നോക്കിയിട്ടാണ് ഇപ്പൊ അവര് മനുഷ്യ മനുഷ്യനാണ് അതിപ്പോ എന്താ പറയാ ഇവിടെക്കെ ഇപ്പൊ പെട്രോൾ വില കൂടിയാലും ഇപ്പോ വല്യ വിഷയല്ലോ അപ്പൊ രണ്ടുർപ്യ കൂടി ഇപ്പോ ഇപ്പൊ പണ്ട് എത്രയ ഇപ്പ രണ്ടായിരത്തി പതിനാലില് പെട്രോളിൻ്റെ പൈസ അറുപത്തിമൂന്ന് എഴുപത് എഴപത്തഞ്ച് എഴപത്തഞ്ച് തോന്നുന്നു എന്റെറെ ഒരു ഓർമ്മക്ക് അന്ന് ക്രൂഡോയില ഉണ്ടായ വില നൂറ്റി ഇരുപത്തഞ്ച് അതോ ഇന്നത്തി ഇതുവരെ അത്ര വില എത്തിയിട്ടില്ല എന്നിട്ടും അന്നത്തെ സർക്കാർ കൊടുത്തത് എഴുപത്തഞ്ച് രൂപയ്ക്ക് പിന്നെ ക്രൂഡലിന് തൊണ്ണൂറൊക്കെ ആയി ഏ അത്രയും വില കുറഞ്ഞിട്ടും പിന്നെ ഈ പെട്രോളിന് പൈസ കൂടുകന്നല്ലാതെ കൊറിണില്ല അതുപോലെ തന്നെ ഡീസലിന്റെതും ഡീസലിന്റെോ കൂടു തന്നെല്ലതെ കുറണില്ല പക്ഷെ ഡീസലിന് എന്ത വില കുറയാൻ കാരണം പെട്രോളിനാണല്ലോ വില കൂടുതൽ അതന്താ നമ്മക്ക് സംഭവം
അതെന്താണെന്ന് വെച്ചാ എനിക്കും അതിനെ കുുറിച്ച് വലിയ ധാരണയില്ല എനിക്ക് തോന്നുന്നു ആ പെട്രോൾ ക്രൂഡ് ഓയിൽ നിന്ന് ശുദ്ധീകരിച്ച് കിട്ടുന്നതിലേ എ ഒരു ഏറ്റവും അവസാന പ്രോസസിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഡീസല് കിട്ടുന്ന് ഡീസലിനും താഴെയായിരിക്കും മണ്ണെണ്ണ അതിനും താഴെയായിരിക്കണം ടാറ് നമ്മള് പിന്നെ ബൈക്കുകളില് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് വൻ വെലയല്ലേ
അ അ ആഹ്
ആദ്യം കിട്ടുന്നത് ഫ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പിന്നെ പെട്രോളിയം ആണല്ലോ അതിന്ന് നല്ല വെലയല്ലേ അതിന്റെ താഴോട്ട് വരുമ്പൊഴാണ് ആരിക്കും ഈ പെട്രോള് പെട്രോളിനും താഴോട്ട് വരുമ്പഴായിരിക്കും ഡീസല്. അതാണ് ഈ ചിലപ്പം വെല അന്തര ത്തിനുള്ള കാരണം. പക്ഷെ ഇപ്പം വല്യ വെലയൊന്നും ഇല്ല രണ്ട് വ്യത്യാസം ഇല്ല. ഇപ്പൊ രണ്ടു പേരും ഒരേ സ്ഥിതികളിലൂടെ ഒക്കെയാണ് പോകുന്നത്. തുച്ഛമായ പൈസടെ വ്യത്യാസവേ ഉള്ളൂ
ഉം അല്ല അങ്ങനെയാണെങ്കി ആദ്യം ഏഹ് കിട്ട്ണഹ് ന്താണ് ഈ വിമാനത്തിന്റെ ആണെങ്കില് പിന്നെ പെട്രോളല്ലെ കിട്ട്ണ് അപ്പൊ അങ്ങനെയാണെ വെല കുറയല്ലേ വാണ്ടിയത്. ആദ്യം കിട്ട്ണ്ടല്ലോ കൊറെ പണിയില്ലല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് അതാണ് എന്താണ് എന്നുള്ളത് നമുക്ക് ആരോട് ചോദിക്കാനാ ആര് നമുക്ക് ഉത്തരം തരും ഇതിന്റെ വെല കൊറയാത്തത് എന്താണെന്ന് നമ്മൾ ആരോട് ചോദിക്കും എവിടാണ് ചോദിക്കേണ്ടത് ആരോട് ചോയ്ച്ചാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുന്നത്
ഉം നേരക്ക് ടാക്സ് ആയിട്ടുള്ളത് ഇപ്പോ ടാക്സ് ഒക്കെ കൊയി കൊറ കൊറച്ച്ങ്ങാണ്ട്ള്ള പൈസ അയ് അറുപത്തിമൂന്നേറ്റൊള്ളൂ അറുവത്തിമൂന്ന് അയ്മ്പത്തഞ്ച് അങ്ങനെത്ര കണക്കുള്ളൂ ബാക്കി അയിമ്പത്തി പൈസ എന്താന്ന് വെച്ചാല് ടാക്സ് ആയിട്ടാണ് പോണത് ആഹ് കേന്ദ്രത്തിന് ഒരു പയിനഞ്ച് കേരളത്തിന് ഒരു ഇരുവത്തി മൂന്ന് പിന്നെ സെസ് പിന്നെ-മറ്റേ കടക്കാരത് അങ്ങനെ മൊത്തം ഒരു അയ്മ്പത്തിമൂന്നൂറുപ്യ നികുതിയായിട്ടാണ് പോണ്. അവിടെണ് നമ്മുടെ പ്രശ്നം നികുതി ഇത്രത്തോളം നികുതി എടുക്കാം മാത്രം എന്ത് അധികാരാണ് അവർക്കുള്ളത് നികുതിന്ന്ള്ളൊരു കണക്കൊക്കെല്ലേ ഇത് നൂറുപ്പ്യന്റെ ഒരു സാനത്തില് അയ്മ്പത് ഉർപ്യം നികുതി
നികുതി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമല്ലേ ഇപ്പോഴത്തെ കടബാധ്യതകളും മറ്റ് മറ്റും കൊറക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സാധനങ്ങൾ ക്കെല്ലാം നികുതി കൂട്ടുന്നത് നികുതി കൂട്ടുമ്പോ സാധനങ്ങൾക്ക് വെല കൂടും പല പല പ്രശ്നങ്ങളും ഉണ്ടാവോല്ലോ
ഉം അതല്ല നമ്മള്പ്പോ അങ്ങനെ നോക്കാതെ പെട്രോളിലിപ്പോ നികതി കൂട്ടിന്ന് വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലൊക്കെ ചെറിയ ഒറുപ്യോ കൊറച്ച് കൂട്ടാന്നല്ലാതെ ഇത് ഒന്നായി റ്റൊരു ഈ പെട്രോള് കൂട്ടാ ന്നുള്ള വളരെ ഒരു എന്താണ് അത് അങ്ങനെ ആകുമ്പോ ആൾക്കാര് ഇപ്പൊ ഇന്നലെ ഞാനൊരു പ്രസംഗം കേട്ടു അതിലിങ്ങനെ പറീണ് നികുതി ഇപ്പൊ നമ്മള് കൂട്ടണീലേറെല്ല നമ്മളെ പൈസ കിട്ട ടാക്സ് എന്താണ് ഈ നികുതി ഇപ്പൊ കൂടുതൽ കൂട്ടി. ഇപ്പൊ ഒരു അഞ്ച് ശതമാനം നികുതിള്ളത് അതൊരു എട്ട് ശതമാനമാക്കീന്ന് വിചാരിച്ചിട്ട് അതില് വരുമാനം വ വരണംന്നില്ല. കാരണം ആൾക്കാര് അത് വേടിക്കല് നിർത്തിയാല് അതില് വരുമാനം കൊറിം പക്ഷെ നേരെ മറിച്ച് നേരെ മറിച്ച് ഇപ്പോ എന്ത് ഒരു അഞ്ച് എട്ട് ശതമാനള്ള നികുതി അഞ്ച് ശതമാനാക്കി അപ്പൊ ആൾക്കാര് അത് കൂടുതൽ ഉപയോഗിച്ചാല് കൂടുതൽ പൈസ അത് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് നികുതി ഇണ്ടാക്കാം പക്ഷെ അതൊന്നും ഇവിടെ നമ്മൾ എവിടെണ് എങ്ങനെണ് ചെയ്യണ്ടിന്ന്ള്ള നമ്മൾ ആലോയ്ക്ക്ണില്ല
അത് ഒരു പ്രശ്നം തന്നാണ്
ഉം
അതും വലിയൊരു പ്രശ്നം തന്നാണ് നമ്മളിപ്പോ ഇത് ആാരോട പറഞ്ഞാലേ ഇതാരും ശരിയാക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം
ആഹ് ഇത് ചെയ്യാള്ളൊരൊക്കെ ഇത് എങ്ങനെ ഇപ്പ ഇതീന്ന് ഊറ്റിയെടുക്കാ എന്നാണ് ശ്രദ്ധിക്കണത് അതിപ്പോ ഏർ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു സംഘടനാപരമായിട്ട് അല്ലെങ്കിൽ ആഹ് നമ്മള് ജനങ്ങൾ മൊത്തം ഒത്ത് നിന്നാല്ലെ കഴിയെള്ളു പ്പൊ പ്രതിഷേധിച്ചാലും ഉം അതെ ഏഹ് വടെ റെഡിയവണെന്നില്ല പക്ഷെ എന്നാലും ഇപ്പൊ പഞ്ചാബിലൊക്കെ കർച്ചക സമരം കണ്ട് അവിടെക്കിപ്പോ ആയിരിപ്പോ ആളുകൾ മരിക്കും ചെലപ്പോ പക്ഷെ എന്നാലും അവര അവരുടെ നീതി വെടി ചോയിച്ച് മേടിക്കും അത് അത്രേ ഉള്ളൂ കാരണം നമ്മുടെ നാട്ടി മറ്റ് ആൾക്കാർക്ക് തടി അനങ്ങേണ്ട പണി എടുക്കണ്ട അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്ള്ളത് ഏഹ് നമ്മൾ അയീനൊക്കെ മാറി നല്ലൊരു ജീവിതത്തിലെക്ക് നല്ലൊരു ഏഹ് ഇന്ത്യയെ വളർത്തിയെടുക്കാനുള്ള ഒരു മനസ്സ് കൊണ്ടൊപണം പിന്നെ ഫെന്താ തില് പറയാള്ളത്
ചയായിട്ടും നമുക്ക് എല്ലാർക്കും അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കാം
ശ്രമിക്കാ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നായിക്കോട്ടെ.
ആ എങ്കിൽ ശരി നമുക്ക് പിന്നെ കാണുമ്പം സംസാരിക്കാം.
ഓക്കെ ഓക്കെ താങ്ക്യു.